കേക്കാവടോ ബ്രോ ആഹ് കേക്കാ കേക്കാ ഫുഡ കഴിച്ചോ
കഴിച്ചു
ഫുഡ് കഴിച്ചോ ബ്രോ ആഹ് എന്തായിരുന്നു ആഹ് ഞാനും ഫുഡ് കഴിച്ചത് അപ്പം വെളിയിൽ പോയി കഴിച്ചിട്ട് വന്നേ
ഓഹ്‌ വെളിയിലായിരുന്നോ
ആഹ് വെളിയിലായിരുന്നു
ചോറും ചിക്കനും പരിപ്പൊക്കെ ആയിരുന്നു ഇവിടെ നിങ്ങള് എന്ത് കഴിച്ച
ഞാൻ മന്തി കഴിക്കാൻ പോയതാർന്ന് ഫ്രെണ്ട്സോക്കെ ആയിട്ട് പുതിയ കട തുടങ്ങിട്ടുണ്ട് അടൂർ ബ്ലാ ബ്ലാക്ക് പെപ്പർന്ന് പറഞ്ഞു ഞാനിപ്പം ബിടെക്ക് ചെയ്യാ
ഓ ഓഹ് പെപ്പറോ നല്ല കടയാണോ
ഈ ബിടെക്ക് കഴിഞ്ഞിട്ട് ഗേറ്റ് ആ ബ്ലാക്ക് പെപ്പർ ആ ബ്ലാക്ക് പേപ്പർ നല്ല കടയാണ് പത്ത പുതിയൊരു ഫ്ലേവർ ട്രൈ ചെയ്യൻ പോയതാ ആടെ ആക്ച്വലി മോൾട്ടൻ റെഡ് ചീസ് എന്നുള്ളൊരു ഫ്ലേവർ ആയിരുന്നു മന്തിടെ ആ ആദ്യയിട്ട് കാണ് ണ്ടെ ട്രൈ ചെയ്ച്ച നല്ല ടേസ്റ്റ് ഉണ്ട് മോട്ടൺഡ് റെഡ് ചീസ്ന്ന് പറയ നല്ല ഫ്ലേവറാ
ആഹ് ഓ ഏത് കോഴ്സാ എടുത്തെ
അത് കഴിഞ്ഞിട്ട് ഞാൻ ബിടെക്കിൽ കമ്പ്യൂട്ടർ സയൻസാ എടുത്തത് ഈ ബി ടെക്ക് കഴിഞ്ഞിട്ട്നി ഗേറ്റ് എടുക്കണോ അതോ അബ്രോഡ് പോണോന്ന് പറഞ്ഞ് ആലോചിക്കാ
ഓ ഓഹ്
ഗേറ്റ് എടുക്കുന്നതെന്നോ അതോ അബ്റോഡ് പോകുന്നതെന്നോ നല്ലതെന്ന് ആലോചിച്ചുകണ്ടിരിക്കുവണ് ഞാൻ
ഓഹ്
ആണല്ലേ എന്താ ബ്രോൻ്റെ അ അഭിപ്രായം എന്താ ഗേറ്റ് ചെയ്യണോനോ അതോ ഇന്ത്യയിൽ നിൽക്കണോ അതോ ഇനി അബ്രോഡ് പോയി ജോബ് നോക്കണോ എന്തായിരിക്കും
പോകുന്നെയായിരിക്കും നല്ലത്
ആഹ് പക്ഷെ എനിക്ക് അബ്രോഡ് പോവാൻ താല്പര്യണ്ട് ഇപ്പ നല്ല ജോബ് ഓപ്പർചുണിറ്റീ ജയിക്കുന്നുണ്ട് ഇവിടെ നല്ല ജോബോന്നും ഇല്ലല്ലോ ആ ഞാൻ കമ്പ്യൂട്ടർ സയൻസാ പക്ഷെ എനിക്ക് എങ്ങനെ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസൊക്കെ ഏത് കൺട്രിൽ പോണം എന്നൊന്നും അറിയില്ല
ജർമ്മനി ആയിരിക്കും പോർച്ചു ഡീറ്റെയിൽസ് എഴുതിട്ട് ജർമ്മനിയില് ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പോടെ പഠിക്കണം സ്കോളർഷിപ്പ് വേണം ഇല്ലെങ്കി പടായിരിക്കും യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി കഴി
ആണല്ലേ പക്ഷെ എനിക്ക് ന്നെ അവരോട് പറയുന്നുണ്ട് ജർമ്മനിൽ മാത്രമേ സ്കോളർഷിപ്പ് ഒള്ളന്ന് പ്പം എനിക്ക് സ്കോളർഷിപ്പോടെ പഠിക്കാന താല്പര്യം കാരണം സ്കോളർഷിപ്പ് കിട്ടിയാ പിന്നെ എളുപ്പല്ലേ നമുക്ക് അത്ര പൈസ ക്യാഷ് ചെലവാ കൈ ചെലവാവത്തും ല്ല സുഖവല്ലേ
ആഹ്
അ മാത്രല്ല പിന്നെ ഇപ്പം പോകാൻ ത തീരുമാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ തേർഡ് ഇയറിൽ പഠിക്കുമ്പോൾ തന്നെയ് ജർമ്മനി പഠിക്കാം ദി എൽ ടി എസ് ന്ന് ടാ പ്രിപ്പയർ ചെയ്തിട്ട് ഫോർത്ത് ഇയർ കഴിയുമ്പം ഐൽ ടി എസ് ക്ലിയറെയ്തിട്ട് ഡയറക്റ്റ് പെട്ടെന്ന് ടൈം വേസ്റ്റ് ചെയ്ത് ജർമനിയിലോ പോവാം ബാക്കി പഠിക്കാൻ വേണ്ടി. പഠിത്തം കണ്ടിന്യൂ ചെയ്യാനായി അല്ലേ പിന്ന
ആഹ് അതാ ഞാനും ആലോചിക്കുന്ന അല്ലെ പിന്നെ ഇവിടെ നമ്മള് നിന്നാ വേർതെ ടൈം വേസ്റ്റ് ആയി പോകത്തില്ലേ പിന്നെ ഇവിട ഫോർത്ത് ഇയർ കഴിഞ്ഞിട്ടൊക്കെ ജർമ്മൻ ഒക്കെ പഠിക്കാൻ പോയി പിന്നെ എൽ ടി എസ് ക്ലിയർ ചെയ്തിരുന്ന ടൈം ഒരുപാട് വേസ്
ഉം അത് ശരിയ
വേറെ ഏതേലും കൺട്രീസ് ബ്രോ സജസ്റ്റ് ചെയ്യോ ഈ ബിടെക് കഴിഞ്ഞിട്ട് അബ്രോഡ് സെറ്റിൽ ആവാൻ ജർമ്മനി അല്ലാത
കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ ജർമ്മനി ആയിരിക്കും
കാനഡ കൊള്ളാമോ കാനഡ കാനഡ ഓസ്ട്രേലിയയൊക്കെ
നല്ലതാ
ആണല്ലേ കേട്ടാരുന്നു കാനഡേലൊക്കെ നല്ല ഓപ്പർച്യണിറ്റീസും ആ ഒരുപാട് കാശൊ കാനഡയിൽ മിനിമം കമ്പ്യൂട്ടർ സയൻസിനേ ബ്രോ എന്ത് ചെയ്യുവാ
മെക്കാനിക്കലാ
കേട്ടില്ല ഞാൻ മെക്കാനിക്കലാ
ബ്രോ എന്ത് ചെയ്യുവാ ആണല്ലേ ബ്രോയിന്റെ പ്ലാൻ എന്താ ഫ്യൂച്ചർ പ്ലാനൊക്കെ
ആഹ് ഞാൻ മെക്ക് എനിക്ക് ഒന്നെങ്കിൽ പൊറ ജർമ്മനിയിൽ തന്നെയാ ഈ ഓട്ടോമോട്ടീവ് ഫീൽഡ് നല്ല ചാൻസ് അല്ലേ ഹലോ എന്റെ ആഗ്രഹം
പക്ഷേ ഈ മെക്കാനിക്കലിന് ഇന്ത്യയിൽ നിന്ന് തന്നെ ഗവൺമെന്റ് ജോബിനൊക്കെ ഒരുപാട് സ്കോപ്പ് ഉണ്ടല്ലോ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ എഴുതിയ ശേഷം ഗേറ്റ് പോലെ തന്നെ ഗേറ്റ്എഴുതി കഴിഞ്ഞാൽ നമുക്ക്
അവിടെ
ഗേറ്റ് എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റുസ് ആഹ് എണ്ണം കുറവാ പക്ഷെ ആഹ് എണ്ണം കുറവാ അപ്പ അതിന് പാടുവാ കോമ്പറ്റീഷനും കൂടുതല അവിടെ അതെ എനിക്കൊരു കമ്പ്യൂട്ടർ സയൻസ് വച്ച് കൊമേഴ് ഭയങ്കര കൂടുതായിരികും കാരണം ഗവൺമെന്റ് ജോബ്ക്കെ ഭയര കുറവ കമ്പ്യൂട്ടർ സയൻസ മെക്കാനിക്കലും ഇക്ട്രിക്കലിനും ഒക്കെ ഒരുപാട് കൂടുതല ഗവൺമെന്റ് ജോബ് കമ്പയറ്ചെയ്യൽ
ആഹ്
നമ്മടെ വാട്ടർ അതോറിറ്റിയിലും മെക്കാനിക്കൽ എഞ്ചസ് എഞ്ചിനേഴ്സിനൊക്കെ എടുക്കും അതുപോലെ തന്നെ ഷിപ്പിലും നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഒക്കെയില്ലേ സി എസ് എല്
കേരളത്തിൻ്റെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ടീം ലിമിറ്റഡ് അറിയുമോ അവരൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേർസാ എത്ര നേരായി?
ബ്രോയ്ക്കിന്നെ വേറെ താല്പര്യങ്ങള് എന്തുവാ ഹോബീസ് എന്തൊക്കെയാ
ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കും സ്പോർട്സ്
ആഹ് കാണാറുണ്ടോ കളി കാണാറുണ്ടോ വെൾഡ്കപ്പ് നടക്കുവല്ലേ വേൾഡ്കപ്പ് കാണുന്നുണ്ടോപ്പൊ ആഹ് എന്ത് കളിയാണ് ബ്രസീലിന്റെ ആണല്ലേ
ആഹ്
തീരെ കളിക്കാറുണ്ടോ അല്ലാ താ
ഞാൻ അത്ര ടീം സപ്പോർട്ട് ആയിട്ടൊന്നുമില്ല ജർമ്മനി മറ്റേ ബ്രസീലിഷ്ടാ ഇന്നത്തെ കളിയല്ലേ ബ്രസീല് ആയിരിക്കും ആഹ് ഇന്നത്തെ കളി മിക്കവാറും ബ്രസീൽ ആയിരിക്കും എതൊക്കെ അവര് കളിക്കുന്നെ
കൂടുതലും കളിക്കുന്നത് ഈ സോൾസ് ലെ ഗെയിം ഡാർസോൾസ് ഒക്കെ കേട്ടിട്ടുണ്ടോ ഡാ സോൽസ് സെക്കീറോ.
ആഹ് അങ്ങനെഒ നല്ല ഗെയിംല്ലേ
റെക്കമെന്റ് ചെയ്യാ. ആ ഞാൻ കളിക്കും പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടേയൊള്ളും. ബ്രോ ഏതെങ്കിലും റെക്കമൻ് ചെയ്യോ ലൈക്ക് ഈ ടൈപ്പ് ജനറയിലോട്ട് കേയറാൻ വേണ്ടിയ ഒരാൾക്ക് ബിഗിനറായിട്ട് സോൾസ് ലൈക്ക് ഗയിംസിലോട്ട് കേറാൻ വേണ്ടി.
പിക്ക ബക്ക പിറ ഇന്ന് ചോദിച് കഴിഞ്ഞാല് ഞാൻ റെക്കമെന്റ് ചെയ്യുന്നത് എൽഡർ സ്ക്രോൾ എന്ന് പറഞ്ഞൊരു ഗെയിംമുണ്ട്
കേട്ടിട്ടുണ്ട് അത് എന്തോ സംഭവം കഥയെന്തത്?
സോസ് പ്ലേ അതെ പക്ഷെ ഇത്രയും ഹാർഡ്ല്ല നമുക്കൊരു ബിഗിനറിന് പെട്ടെന്ന് ഗെയിമിന്റെ മെക്കാനിസം പഠിച്ചെടുക്കാൻ കുറച്ച് കൂടെ
ആണല്ലേ. എൽഡർ സ്ക്രോൾസ് അല്ലേ ഞാൻ ട്രൈ ചെയ്ത് നോക്കാംട്ടാ വലിയ വേൾഡാന്നോ? ഈ ഓപ്പൺ വേൾഡ് മാപ്പ് ആന്നോ എങ്ങനെയാത്
അല്ല ഓപ്പൺ വേൾഡ് മൾട്ടിപ്ലെയർ ആണ്
ഓ പോ ഫ്രണ്ട്സ ഒക്കെ ആയിട്ട് കളിക്കാൻ പറ്റും കൂട്ടുകാരായിട്ട് കളിക്കാലെ. കൂട്ടുകാരായിട്ട് കളിക്കാൻ പറ്റും
അക്ക റ്റ
ത് ഫ്രീ ഗെയിം അതോ. ഇത് ഫ്രീ ആണോ ഇത് അതോ കാശ് കൊ ടുക്കണോ.
ഇല്ല
പൈ സീ ചെയ്യ ചെയ്താൽ ചെയ്യാല്ലേ
ഓഫ ഓഫറി വരിവാണെങ്കി ക്ക് ളളത് ത് കിട്ടും
ആണല്ലേ
ഫ്രീ ആയിട്ട്ള്ളത് കൊട്ക്ക്ണുണ്ട് എപ്പിക്ക് ഫ്രീ ആയിട്ട് കിട്ടുട്ടോ അങ്ങനെ എനിക്ക് കിട്ടീത്
ആണല്ലേ അല്ല ഞാൻ സ്വിറ്റ്ഗള നല്ല ഓഫറ് കിട്ടും അവിടെ നിന്ന് വാല്ലോം എടുകാന്ന് ഞാൻ വിചാരിച്ചു ഫിറ്റ്ഗേൾ വേറെ ഒരുപാട് ഗെയിമും ഒണ്ട് ഓഫറിൽ, ആ നല്ല ഓഫർ കിട്ടു അ
മം
ബ്രോ മൾട്ടിപ്ലെയർ ഗെയിംസാ കൂടുതൽ കളിക്യാ? സോളോ പ്ലെയർ ഒന്നും കളിക്കില്ല.
മൾട്ടിപ്ലെയറും കളിക്കും സോളോ പ്ലയെർ മൾട്ടിപ്ലയെർ ആണ് കളിക്കുന്നത്. അ
ഒരു സോളോ പ്ലെയർ ഗെയിം ഏതായിരിക്കും ബ്രോ റെക്കമെൻറ് ചെയ്യാം ലൈക്ക് ഒരു ഓപ്പൺ വേൾഡ് സോളോ പ്ലെയർ ആയിട്ടൊക്കെ.
എന്റെ കൈയില്ലോ
ആ റെക്കമെന്റ് ചെയ്യാൻ സൊളോ പ്ലയെർക് ല്ലൈക്ക് ഒരു ഓപ്പൺ വെൾഡ് ഗെയിം
ആഹ് സോർസ് ആയി എൽഡൻ റിങ് ആയിരിക്കോ
പുതിയൊരു ഗെയിംണ്ട്
വാങ് ചാങ്ങോ ആണോ വാങ്ച
അത് പുതിയൊരു ഗെയിമാ അത് അത് ഒരു ചൈനീസ് വൈസ് ഗെയിം ബട്ട്‌ നല്ല ഗെയിംമാ അയിന്റെ ഗെയിം മെക്കാനിസം അതേ രീതി ഫൈൽ കോമ്പാക് ക്കെ നല്ലതാ പിന്നെ ക്കാന്നറിയില്ലേ
ഓഹ് ആ ബ്ലാക്ക് മിത്ത് ബുക്ക് അല്ലെ ബ്ലാക്ക് മിത്ത് ബുക്കും
ബുക്കും ആണ്
ആ അത് ആക്ച്വലി ഞാൻ ഫിറ്റ് ഗൈഡ് നിന്ന് ഫിറ്റ് ഗൈഡ് ബൈ ചെയ്തുകൊണ്ടിരിക്കുവാ ശരി എന്നാ ബ്രോ ഞാൻ വാ കളിക്കണം കളിക്കണം വാങ്ചാൻ ട്രൈ നോക്കാം
ആന്ന് സംസാരിച്ച്